ആ ഹലോ ലോ ഹലോ ഹലോ കേക്കിന്നില്ലേ
കേൾക്കാം ചേട്ട എനിക്ക് കേൾക്കാം.
ആഹ് ഓക്കെ ആഹ് കേക്കാം കേക്കാം.
ഓക്കേ ഞാൻ ബിശേഷം ഒക്കെ
അ വിശേഷം അവിടെ എന്തുണ്ട് വിശേഷം സുഖണോ?
മഴ മഞ്ഞ തണുപ്പ് കാറ്റ്.
എല്ലാ ഒണ്ട്
ആഹ് മഴയൊക്കെ എങ്ങനെയുണ്ട്.
അത് താർപ്പ മഴ ഇന്ന് ഇപ്പം രാവിലെ ഇച്ചരം ചെയ്തു പിന്നെ ഇപ്പം വല്യ കൊഴപ്പല്ലാതെ നിക്കുന്നു.
ആഹ് ഓക്കെ ഓക്കേ ഓക്കെ ചായുടിച്ചാ.
ചായ രാവിലെ കുടിച്ചു താനെന്തെയാ പഠിക്കുവാണോ അതൊ ഹൗസ് വൈഫാണോ.
ആ രണ്ടും ഉണ്ട്
എന്നെ പഠിക്കുന്നേ?
ഞാൻ സയൻസ് നേഴ്സ്ആവാൻ പഠിക്ക
ഹൗസ് വൈഫ് നേഴ്സാവാൻ പഠിക്കെ അതങ്ങിനെ ഓൺലൈനിൽ പഠിക്കുന്നോ?
ഞാൻ നാട്ടിലില്ല ഞാനിപ്പോ വിട്ടില്ണ്ട് അതുകൊണ്ട്.
ഓക്കെ എവിടെയാ പഠിക്കുന്നെ?
കല്യാണം കഴിഞ്ഞു.
ഹലോ
പഠിക്കുന്നു ആ ഹലോ കേൾക്കുന്നില്ല റേഞ്ച് ഇഷ്യൂ ആണോ?
കല്യാണം കഴിഞ്ഞു പഠിക്കാനും പോകുന്നു
ഹലോ
ഹലോ
ആഹ് കല്യാണം കഴിഞ്ഞു പിന്നെ പഠിക്കുന്നു
ആഹ് അതെ
എവിടാ പഠിക്കുന്നേ
ബാംഗ്ലൂര്
അപ്പൊ ഇപ്പൊ ലീവ് ആണോ?
ആഹ് അതെ പ്പഞ്ഞാലീവ്ടുത്ത്ക്ക്‌ ഹസ്ബൻഡ് പൊറത്താ യൂറോപ്പ്
ഔ കെട്ട്യോളീം കൂടെ കൊണ്ടുവാനുള്ള പരിപാടി ല്ലേ ഹലോ
ആഹ് ഹലോ അവിടെ ഭയങ്കര മഴയാണോന്നെപ്പഴും
ഇല്ല ഇല്ല ഇവിടെ ഇപ്പം മഴയൊന്നൂല്ല
ആഹ് എന്തായ്ന്നു രാവിലെ ചായക്ക്
രാവിലെ ചായ കുടിച്ചു
ഉം അടുത്തിറങ്ങിയ പുതിയ സിനിമ വല്ലോം കണ്ടോ
ആഹ് ദൃശ്യം ത്രീ
ആഹ് എങ്ങനെയുണ്ടായിരുന്നു ഇഷ്ടായോ
ഹും എന്തിനു വേണ്ടി തെളക്കുന്ന സാമ്പാർഎന്ന് കേട്ടിട്ടില്ലേ അതുപോലെ ഒരു കഥക്ക് വേണ്ടി സിനിമ ഉണ്ടാക്കി വെച്ചേക്കുന്ന്
ദൃശ്യം ഫോറുണ്ടോ
ഏഹ് അതൊന്നിനും കൊള്ളത്തില്ല
ആവൂ ഇഷ്ടായില്ല
നമുക്ക് നമുക്ക് കാര്യങ്ങളെല്ലാം പ്രെഡിറ്റ് ചെയ്യാൻ പറ്റും പറ്റും ഫസ്റ്റിന്റേം സെക്കൻറിന്റേം സെയിം ഒരു കണ്ടിന്യുവേഷൻ ന്നൊന്ന് പറയാൻ ഒരു ഗുമ്മില്ല അവന്മാരുടെ എക്സ്പ്രഷനോ കാര്യങ്ങളോ ഒന്നിനും ഒന്നിനും ഒരുഒരു ഒരു തില്ല
ആഹ് വെഡ്ഡിങ്ങിന്റെ അസ്വഭാവികമെല്ലാം നമ്മള് ഒന്ന് നോക്കില്ലേ ഓഹ് ഇനി കല്യാണം നടക്കോ നടക്കില്ലയോ അങ്ങനെയൊരു
അള്ളാക്കറിയ അതന്നെയാണച്ചിലും നട ക്കും എന്നൊരു പ്രഡിക്ഷൻ നമുക്ക് വരും
പക്ഷെ കാണുമ്പോ ഒരു ത്രില്ലിങ് ഉണ്ടാവൂലോ
ഓരോര് സെറ്റപ്പ് ഇല്ലാതെ വെറുതെ കാണിച്ചുവാ
ഉം ഉം
മറ്റേ ഇതും നല്ലതാന്ന് തോന്നുന്നു പുതിയ അടുത്ത സിനിമ എന്നാ ബ്ലാസ്റ്റ് ബ്ലാസ്റ്റ് നല്ല സിനിമാ എന്ന് പറയുന്നത് കേട്ടു
ബ്ലാ
ബ്ലാസ്റ്റ് കണ്ടോ
ആഹ് ഞാൻ കണ്ടില്ല ഞ ജസ്റ്റ് എന്റെ ഒരു ഏഹ് ഫ്രണ്ട് ഇങ്ങനെ റിവ്യൂ പറഞ്ഞത് കേട്ടു
നല്ല സിനിമയാ അതൊന്ന് പോയി കാണണം
വീട്ട് പ്പച്ചിയൊന്നുല്ല ഫുൾടള മാത്രം
ആഹ് എ എനിക്ക് ആഹ് സാധനൊക്കെ തന്നെ ഇഷ്ടം ഫൈറ്റിംഗും കാര്യങ്ങളൊക്കെ
ആഹ് ഫൈറ്റിനോടാണോ കൂടുതലും താല്പര്യം ഇടി ഉണ്ടാക്കുന്ന ആളായിരിക്കുംല്ലേ
അതെ എനക്ക് ടൈം കിട്ടുമ്പൊ
ആഹ് ഓക്കേ ഓക്കേ
പിള്ളേരുണ്ടോ അതോ
ഇല്ല
ഹലോ
ആഹ് ഇല്ല കുട്ടിയില്ല
ഇപ്പൊ എത്ര ആളാ നേഴ്സിംങ് പഠിക്കുന്നു
ഞാൻ ഇപ്പൊ ലാസ്റ്റ് ഇയർ
അപ്പൊ അടുത്ത വർഷം കൊണ്ട് നാട് വിടും
ഒർത്തിരിക്കുന്നു മാരേജ് കഴിഞ്ഞിട്ട് ത്രീ ഇയർ ആയി
അപ്പൊ ഫസ്റ്റ് ഇയർ പഠിച്ചോ ണ്ടിരുന്നപ്പോഴാണോ മാരേജ് കഴിഞ്ഞേ
ആഹ് അതെ
നല്ല കെട്ടിയോൻ തന്നെ അല്ലെങ്കിൽ പഠിപ്പിക്കാൻ പോയിട്ട് പരിസരത്തോട്ട് പോരുമ്പിടത്തില്ല
ഏഹ്
നല്ല കെട്ടിയോനാന്നല്ലെങ്കിൽ പഠിക്കാൻ പോയിട്ട് ആ പരിസരത്തോട്ട് പോലും വിടത്തില്ല
ആഹ് അഹ് ഓരു സാഹചര്യം കൊണ്ടാണല്ലോ കല്യാണം കഴിക്കുന്നത്
വീട്ടിൽ ആരോക്കെണ്ട്
ആഹ് അച്ഛൻ അമ്മ ശേ അനിയതി
എന്താ ചെയ്ണെ പഠിക്കാ
എം ബി എ പഠിക്കുന്നു
ഓഹ്
എം ബി എ പഠിക്കുന്നു പിന്നെ അതെ നാല് നാലഞ്ച് മാസ
കല്ലിയാണം കഴിഞ്ഞിട്ടോ
ആഹ് എങ്ങനെ പോകുന്നു ലൈഫെല്ലാം മാരിഡ് ലൈഫിനെ കുറിച്ച് എന്താണ് അഭിപ്രായം അറേഞ്ചട് തന്നല്ലോ
എന്റെ അഭിപ്രായത്തിൽ എന്തോ
ലവ് മാരേജ് ആയിരുന്നോ അറേഞ്ച് മാരേജ് ആയിരുന്നോ
അറേഞ്ചർ ആയിരുന്നു
എങ്ങനെ ഉണ്ട് ലവ് മാരേജാണോ ഇഷ്ടം അറേൻജ്ട് മരേജ് ആണോ ഇഷ്ടം
എനിക്ക് രണ്ടിനോടും വലിയ യോജിപ്പില്ലാത്ത ആളായിരുന്നു പിന്നെ ഇത് നിന്റെ ഒരു ആലോചന വന്നു അപ്പോ
ആഹ് വീട്ടുകാര്ക്ക് ഒക്കെ ആരുന്നു അപ്പൊ ഞാൻ കണ്ടു പിന്നെ പള്ളിയിൽതെ അച്ഛനോടും കാര്യങ്ങളൊക്കെ ഇപ്പം കെട്ടുന്നങ്കിൽ കെട്ടിക്കൊ പിന്നീട് ഒരു സമയം നോക്കിയാൽ നടക്കില്ല എന്ന് എല്ലാർക്കും ഒരു അഭിപ്രായം ഒരു ഐജ് കഴിഞ്ഞാൽ പിന്നെ നടക്കില്ല
ഓഹ് അത് വേറുതെയ. ഏജ് നോക്കിട്ടല്ലേ പെണ്ണ് കെട്ടുന്നെ.
ആഹ് ഒരു ടൈമ് കഴിഞ്ഞാ പിന്നെ പെണ്ണെ പെണ്ണ് കിട്ടാൻ വല്ല്യ പാടാന്നാണ് അവര് പറയുന്നെ. ഇരുപത്തി ഇരുപത്തഞ്ച് വയസ്സൊക്കെ നല്ലൊരു പ്രായമാ. ഒരു ഇരുപത്തേഴ് ഇരുപത്തെട്ട് കഴിഞ്ഞാ പിന്നെ വല്ല്യ പാടാ
നല്ല എന്റെ ഐ അറിവിൽ അങ്ങനൊന്നുല്ല. ഓരോരുത്തർക്ക് ഓരോ ആഹ്, ശെരിക്കിനിപ്പോ ലവ് മാര്യേജ് ആഹ്
ആഹ്